അഹോ
ആഹ് കേക്കുന്നുണ്ടോ എന്തെചെയുണു
ഒന്നും ചെയ്യൺല്ല വെർത്തെരിക്കവിടെ ഉം പണിയൊക്കെ കൈഞ്ഞു. ഉം ഊണൊക്കെ കൈഞ്ഞു.
അതെ ഉം അത്കഴിച്ചേ ഊണോക്കെ കഴിച്ചോണ്ടിരിക്ക
എന്തെന്ന് സ്പെഷ്യൽ
ഇന്നാന്ന് എന്താന്ന് വെജിറ്റേറിയ നെന്നേണ് ഇന്ന് ചീരക്കറ്യാണ് ചീരക്കറി പിന്നെ കേബേജ്പ്പേരീം അച്ചാറും
ഞങ്ങളും അതെ ഇന്ന് പച്ചക്കറ്യാ ഇന്നും നാളേം കൂടെ എന്തായാലും പച്ചക്കറി ചേട്ടായി ഇന്ന് രാവിലെ മലക്ക് പോയി അപ്പ അത് കാരണം രണ്ടു ദിവസം എന്തായാലും പച്ചക്കറ്യേന്നെ
പച്ചക്കറിയാവും ഉം അത് കഴിഞ്ഞാ പിന്നെ നോൺ വേടിക്കാലോ
അതെ അതുവരെ വെയ്റ്റീതിരിക്ക്യാ ഇവടെ രണ്ടുപേരും മോന് പിന്നാ അത്രേം ബുദ്ധിമുട്ടില്ലെങ്കിലും മോൾക്ക് ഒരു മോട്ടേങ്കിലും പർഞ്ഞോണ്ടിരിക്കും അവസാന പ്പ മിക്ക ദിവസോം പപ്പടം വർത്ത് അല്ലെങ്കിൽ സോയാബീൻ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ഉം എന്താ പറയാ അഡ്ജസ്റ്റീത് പോവും
ഉം ഉം ഉം അത് ശെരി
ഒക്കെ മതി ഉം രണ്ടോസം കൂടി എങ്ങനേങ്കിലും ഒന്ന് നോക്കന്ന് പർഞ്ഞോണ്ട് ഇരിക്ക
ഭയങ്കര വെഷമം എന്താ പറയാ മൊട്ടയോ എർച്ച് ആഹ് പച്ചക്കറി ആയതോണ്ട് ഭയങ്കര ബുദ്ധിമുണ്ട്.
ഏഹ് ഏഹ് അതല്ലേ കൂടുതലിഷ്ട്ടം വേറെന്താ ഇബടെരിക്കണു വേറെ എന്താ കുട്ടി ഒർങ്ങാണ് കുട്ടി ഒർങ്ങാണ് ആ ഗാപ്പില് വിളിച്ചത് ഉം
നന്നായി എന്റെ വടെ പ്പ അടങ്ങിരിപ്പ്ണ്ട് കൊർച്ച് നേരത്തേക്ക് കരന്റ് പോയത് കാരണം കൊർച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ കരന്റ് വന്ന്ട്ട്ണ്ട്
ഉം ഉം ഉം
അതൊന്നും കൊഴപ്പല്ല
പിന്നെ പിന്നെന്താ
നല്ല വിശേഷം
പൊർത്തിക്കൊന്നും പോയില്ലേ
ഏയ് ഇല്ല ഭയങ്കര വെയ്ല് പൊർത്ത് എറങ്ങാൻ വയ്യന്ന് ആകാ ആഹ് സത്യം
നല്ല മഴാർന്നു ഉച്ച വരെ നല്ല മഴ ഇപ്പൊ മഴ നോ
ഇവിടെ മഴയെ പെയ്തിട്ടില്ല രണ്ടു ദിവസായിട്ട്
അതെ ഇവിടാ ഇന്നലെ രാത്രി ഒക്കെ നല്ല നല്ല മഴായിരുന്നു ഇന്നിപ്പതാ കാലത്ത് ഈ നേരം വരീം നല്ല മഴായിരുന്നു ഇപ്പൊന്ന് മഴ നിന്നൊള്ളൂ ഉം
ഞങ്ങള് ഇന്നലെ കിടന്നത് തന്നെ ചൂടെടുത്ത് ചൂടെടുത്താണ് ഭയങ്കര ചൂടായിരുന്നു
അതെ ഞങ്ങൾക്ക് ഇന്നലെ തണുപ്പ
ആഹ് ഞാൻ ഇന്ന് രാവിലെ തന്നെ രാവിലെ ഒമ്പതരക്ക തന്നെ തുണിയൊക്കെ കഴുകി പുറത്തിട്ട് കാരണം അതും കൂടെ കഴിഞ് ഒന്നുകൂടെ ഞാൻ എന്താ പറയാ എനിക്ക് കുറച്ച് ഏഹ് എന്താ പറയാ ചൂട് ഒരുപാട് വന്ന് കഴിഞ്ഞാലേ ഭയങ്കര ചൊറിച്ചില് പോലെ ഫീല് ചെയ്യും അ കൈ ആഹ് വെയക്കണല്ല ആ വെയില് കൊള്ളില്ലേ സൂര്യരശ്മിയുടെ കാടിനും കൂടിക്കഴിഞ്ഞാൽ എന്താ പറയാ യുവിക്ക് കൊറച്ച് കൂടുതലായിരിക്കും ചില സമയത്ത് അപ്പങ്ങനെ വരുമ്പോ ഭയങ്കര ചൊറച്ചിലായിക്കൊളു
അഹ് ശരി അയ്യോ വെറുതെ ഒരു ഒരുതരം അലർജി പോലെല്ലേ
ആഹ് അതന്നെ അലർജി നമുക്ക് പൊടിയുടെ ഒരു അലർജി ണ്ടാവില്ലേ അതുപോലെ തന്നെ ഈ സൂര്യരശ്മിക്കും ഏഹ് കുറച്ച് കാഠിന്യം കൂടും ചില സമയത്ത്
അത് ശരി
എനിക്ക് എന്നട്ട് ഡോക്ടറെക്കെ കണ്ട് കുറേ നാള് ഞാൻ മരുന്നൊക്കെ കഴിച്ചുട്ടോ അപ്പൊ എന്റടുത്ത് പറഞ്ഞു പരമാവധി വെയിലുള്ള സമയത്ത് ഏഹ് സൺസ്ക്രീനോ അല്ലെങ്കിൽ കുടയോ ഉപയോഗിക്കാന പറഞ്ഞെ പക്ഷെ എപ്പോഴും നമുക്ക് കുട ഉപയോഗിച്ച് കൊണ്ട് നടക്കാൻ പറ്റുവോ
ഏയ് അത് പറ്റില്ല ഇത് സൺസ്ക്രീന് പിന്നെ പോസ്സിബിള
അത് പിന്നെ ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്ന് ഇപ്പ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മഴയല്ലേന്നോ അപ്പ അത് നിന്നോട്ടാ ഉപയോഗിക്കാറില്ല കുറെ നാളായിട്ട് പിന്നെ പ്രധാന പ്രശ്നം സൺസ്ക്രീൻ അധികം പുറത്ത് വെക്കാൻ പറ്റില്ല വെച്ചആ ഹ് ആന്ന് ഒരെക്ഷല്ല എനിക്കും വ പറ നല്ല മണ അത്യാവശ്യം നല്ല ഡോക്ടറെ കണ്ട വാങ്ങി ണ്ടേ അതിന് അഞ്ഞൂറ് അറുന്നൂറ് ആ അത്രയും ആ ഒരു റേഞ്ചിലാണ് രൂപ വരുന്നത് അപ്പ അതുപോലെ തന്നെ നല്ല സ്മെല്ലാ ഒരു പ്രത്യേക മണം അപ്പൊ അതെടുത്ത് അവൻമരുടുത്ത് തേക്കും
അയോ
ഒന്നും പറയേണ്ട ഒരു പ്രാവശ്യം ഞാൻ നോക്കിയപ്പോുണ്ടല്ലോ ഞാൻ എന്തോ അടുക്കളയിലായിരുന്നുന്ന് തോന്നണു അപ്പൊ കൊറച്ച കഴിഞ്ഞു നോക്കിയപ്പോ നല്ല മണം വരുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നി എടുത്തുന്ന് ആ ഒരാള എടുത്ത് കൊറച്ചെടുത്ത് മിക്സ് ചെയ്യാ അതായത് വെള്ളവും വേറെ കളറും അത് ഇതൊക്കെ ആയിട്ട് കളിച്ചോണ്ടിരിക്ക ക്കായി അറുന്നൂറ് രൂപയുടെ സാധം എടുത്ത് കൊറെക്കെ എടുത്ത് എനിക്ക് ആകെ വിഷമായി അത് കാരണം പിന്നെ പരമാവധി ഞാൻ അലമാരക്കകത്ത് പൂട്ടി വെക്കും അത്യാവശ്യം ഉള്ളപ്പോൾ ഞാൻ ഇടുത്ത് പുറത്ത് വെക്കും തേക്കും പിശുക്കും
അതന്നെ നല്ലത് അവർക്ക് കയ്യില് കിട്ടാത്ത പോലെ വെക്കാണ്
അതെ അതെ പക്ഷെ നമ്മൾ ഉണ്ടല്ലോ അക ത്ത് വച്ചാ ഓർക്കൂല ഉപയോഗിക്കാനായിട്ട് കൂടുതലും.. നമ്മൾ കാ ആ അതായത് അലമാരിക്കകത്ത് വെച്ചാൽ നമ്മൾ എപ്പോഴും എടുക്കില്ലല്ലോ. പുറത്തിരുന്നാലല്ലേ നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കുള്ളൂ.
ആഹ് അത്ണ്ട് കാണണ പോലെവെച്ചാലാണ് ഉപയോഗിക്കുള്ളൂ അവർക്ക് കിട്ടാത്ത പോലെ മുകളിലേക്ക് എവിടെക്കെങ്കിലും വെച്ചൂടെ..
ഇനിയിപ്പോ ഇവര് കേയറാത്ത സ്ഥലംന്ന് പറഞ്ഞു കഴിഞ്ഞാ, ഞങ്ങളടെ പെരപുറത്ത് മാത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ബെർത്തിന്റെ മുകളിൽ വരെ ഇപ്പ ഏകദേശം രണ്ടുപേരം കയ്യത്തണ്ട്.
ആഹ
ജനലി കയറി എന്നിട്ട് ബർത്തിന്റെ മോളിൽ കയറും. മുകളിലേക്ക് കേറില്ല എന്നാലും ബർത്തിന്റെ ആ സൈഡിലിരിക്കണ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പൊ.. അതുകൊണ്ട് ഒരു സാധനം നമുക്ക് പ്രത്യേക ആയിട്ട് ഒരു സാധനം വെക്കാൻ പറ്റില്ല.
യൊ നല്ല കുറുമ്പന്മാരല്ലേ കുറുമ്പനും കുറുമ്പത്തി..
അടിപൊളെയ താല്ല കുറച്ച് കഴിയുമ്പോ മനസ്സിലാവും.
ഉ എന്താണ് എന്താ ചെയ്യാ? ഇപ്പതൊരു ചെറുതാണ് അതോണ്ട്പ്പ ആവണള്ളൂ ഇപ്പൊ മറ്റേ നമ്മളെ റൈസ് കുക്കർ ഇല്ലേ ചോറ് നമ്മള് തിളപ്പിച്ചിട്ട് വെക്കണത്. അത് ഇപ്പ എടുത്തിട്ട് വന്നിട്ടൊരു കളി.. അത് എടുത്തിട്ട് വന്നിട്ട് ഹോളില് വെക്കും എന്നിട്ട് അയിന്റെ മുകളിൽ കേറിയിരിക്കാ.. എന്നിട്ടാ എന്നിട്ട് അതിന്റെ മോളിൽ കേറിയിരിന്നിട്ട് ഒരു ദിവസംണ്ട് അതിന്റെ മോളിൽ കേറിയിരുന്നു. പെട്ടെന്ന് അവൻ താത്തിക്ക് എത്തിട്ട്ണ്ടെ മേ പറഞ്ഞിട്ട് ഇങ്ങന കരയ്ണ്ണ്ട്. അപ്പൊ ഞാൻ പോയി നോക്കുമ്പോ അവൻ താഴത്തിരിക്കാണ് അതെന്താണ് ആയി ന്റെ മോള്ള് കേറിട്ട് അവന് ഇരുന്നതാ ഇരുന്നപ്പൊ എന്താ പറയാ ന്താണ് ഇരുന്നത് പൊറത്തായി പോയി പൊറത്തി
വീണ് പിന്നിണ്ടല്ലോ മറ്റേ കലങ്ങളൊന്നധികം പൊറ മുത്തൊക്കണ്ടാട്ടോ അവന് പാത്തിന് കയ്യെത്താത്ത പാത്തിനൊക്കെ ഒന്ന് മാറ്റിവച്ച കാണം ഞമിക്കപ്പോഴുങ്ങനെ കാണാറുണ്ട് കേട്ടോ ചെറിയ കുട്ടിള് തലയൊക്കെ കഴുത്തിലിടാ അല്ല തല മറ്റേ കലത്തിന്റെ അകത്തൊക്കെ തല്ലിട അപ്പൊ പരമാ പരമാവധി കലങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചേക്ക് എന്തായാലും ഈ പ്രായത്തിലുള്ള കുട്ടികള് കൂടുതലും ഈ കലങ്ങള് പാത്രങ്ങള് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ട
ഇവനതന്നെ ഇവന ഏറ്റവും ഇഷ്ടംപാത്രങ്ങള എത്ര വണ്ടിയും കളിപ്പാട്ടങ്ങളാ അവന അതല്ല വേണ്ടത് അവനാ പാത്രങ്ങള് ചട്ടിയും പാത്രാണ് വേണ്ടത്
അത എല്ലാ പിള്ളേര അങ്ങനെ തന്നെയ ഇവിടെ അതെ പാത്രം സ്പൂൺ ഇപ്പഴാണെങ്കിലും ഇപ്പ ആഹ് കുറെ നാള് ഇപ്പ ടി വി കാണുവായിരുന്നു വൈകിട്ട് വരുമ്പോ തന്നെ സ്കൂളീന്ന് അപ്പൊ ഞാങ്ങള് ഉം കഴിഞ്ഞ മാസം വെക്കേഷനക്കാണല്ലോ ആ സമയ ത്ത് ചട്ടി കലോം ഓർക്കണ്ട നമ്മള് പണ്ട് ചെറുതിലൊ കളിച്ചേക്കന്ത് ആഹ മൺചട്ടി ആഹ് ചെറുതില് നമ്മള് കളിക്കില്ലേ അപ്പൊ അങ്ങനത്തെ ആഹ് മൂന്നാലഞ്ചെണ്ണം വാങ്ങിച്ച് കൊടുത്തു
ഉം
അപ്പ അത് വൈകിട്ട് വരുമ്പോ കൊറേ നേരൊക്കെ അതിലങ്ങ് കളിച്ചോളുരുന്ന് ചെറിയ പാത്രൊക്കെ ആണെങ്കി കൊഴപ്പല്ലല്ലോ
കൊഴപ്പില്ല പിന്നെ പെൺകുട്ടികൾക്ക് അതാണ് ഉണ്ണി ചോറ് വെച്ച് കളിക്ക അതിനോടൊക്കെ ഒരു താല്പര്യ ഉം
ഇവര് രണ്ടുപേരും കളിച്ചോളും കൊഴപ്പില്ല രണ്ടു പേർക്കും ഇഷ്ടാണ്.
ഉം അതെല്ലേ രണ്ടു പേരും ഒപ്പ ഇരുന്ന് കളിക്കുലേ
ച്ചിരൊക്കെ ഇരിക്കുള്ളൂ കാരണ അവർക്ക് നമ്മളെ പോലെ നമുക്ക്ന്ന് വച്ചാ പണ്ട് കൊറച്ചു നേരമൊക്കെ ടി വി കാണാനുള്ള ആ ഒരു ഇതൊക്കെ ഉള്ളു ടിവിലൊന്നും അധികം ഇണ്ടാവില്ലല്ലോ ഇപ്പോഴന്ന് വെച്ചാ ഇവർക്ക് മാ റ്റി മാറ്റി കാർട്ടൂൺ കാണാലോ
ആഹ് അവർക്ക് പിന്നെ കാ ട്ടൂൺ കാണാം പിന്നെ മൊബൈൽ ഫോണ് അതൊക്കെ അവരുടെ ടാർഗറ്റാണ് പ്പത്തെ
മൊബൈല് ഞാൻ അധികം കൊടുക്കൂല ലോക്ക് ഇട്ട് വെച്ചേക്കാ കൊടുക്കാതിരിക്കന്താ നല്ലത് പിന്നെന്ന് വെച്ചാ പരമാവധി ടി വിന്ന് ഒഴിവാക്കാൻ നോക്കിയാല അതി തന്നെ കൊറച്ച് നേരം അവര് കാണട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ വെച്ച് കഴിഞ്ഞാ പിന്നെ മാറ്റി വെക്കാൻ സമ്മതിക്കില്ല അവർക്കറിയാലോ മാറ്റി വെക്കാനായിട്ടാ റിമോട്ട് അവരുടെ കയ്യിലല്ലേ വേറെ ആർക്കും കിട്ടില്ല
ഹലോ ഒരാള് ഓണർന്ന് നറക്കണോ
എനിക്ക് തോന്നി
ഹലോ ഒരാളെ ഒറക്കം കഴിഞ്ഞ് ഒണർന്ന് എഴുന്നേറ്റ് ന്നിട്ട് അമ്മ വിളിക്ക
ഞാൻ കേട്ടു കേട്ടു
ഉം ഇന്ന് കൊറച്ച നേരം ഉറങ്ങിന്ന് ചിരിച്ച് വരുന്നുണ്ട്. ഇവന ആ കുർക്കൊക്കെ കഴിക്കും. ഇടയ്ക്കപ്പോ കഴിക്കണള്ളൂ. ഇപ്പ കുുിനോടൊക്കെ കുറച്ച് വലുതായപ്പോളേ ടേസ്റ്റ് കുടിളൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോ കുറുക്കൊന്നും. ഇപ്പൊ താല്പര്യമ ണ്ടായി ഒരു വട്ടം കു ആഹ് ഞാൻ വൈകീട്ട്ണ് വിശ്ക്കു ഉണ്ടാവും വിചാരിച്ച് കുറുക്ക്ക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പണ്ട് ഒരു ദിവസം ഇപ്പോഴും നല്ല ഇഷ്ടത്തിൽ തിന്നാറന്ന ആളുണ്ട് ഇപ്പൊ ലാസ്റ്റ് ദിവസം ഞാൻ കൊടുത്തപ്പുണ്ട്. അത് തുപ്പ്ണ്.
ആഹ് നല്ല ടേസ്റ്റ് കിട്ടിയപ്പം ആർക്ക് ഉം പയ്യ പയ്യെ മാറുവല്ലോ? അമൃതം പൊടിയൊക്കെ കിട്ടുന്നില്ലേ?
ആഹ് കിട്ടുന്ന്ണ്ട് കിട്ടുന്ന്ട്.
ഞാൻപ്പോഴും വാങ്ങിക്കാറുണ്ട്.
ഏ അതെങ്ങനെയ രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് കിട്ടില്ലല്ലോ?
കിട്ടോ
അല്ല രണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക്.
ഒരു അടുത്ത് അമൃതംപൊടി അല്ല അടുത്ത് അങ്കവാടി ഉണ്ട് അപ്പൊ ഇടക്ക് പോയി വാങ്ങിക്കും ഞാൻ. നല്ല രസം അത്തിന്റെ ഉണ്ട ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ നമ്മള് കഴിക്കാലോ പിള്ളേര് കഴിച്ചില്ലെങ്കിൽ എന്താ.
ആഹ് നമുക്ക് കഴിക്കത് നല്ലതാണ് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ ഇവിടെ വീട്ടില് എല്ലാവരും കഴിക്കും.
ആഹ് ഞാൻ ഉണ്ടണ്ടാക്കാറുണ്ട്. ആഹ് തേങ്ങയും കൊറച്ച് പഞ്ച സര ഇട്കഴിഞ്ഞാ നല്ല രസല്ലേ.
അതെ ഞങ്ങൾ ഞാൻ പഞ്ചസാര ഞാൻ പഞ്ചസാരൊന്നും ഇടാറില്ല. ഞാന് ഏ പൊടിയിട്ടിട്ട് തേങ്ങ ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ന കുഴയ്ക.
എന്റെ മോക്ക് ഈ അമൃതം പൊടിയുടെ അപ്പം ഇഷ്ട അപ്പൊ അമൃതം പൊടിയും കുറച്ച് ഗോതമ്പ് പൊടിയും. കുറച്ച് പഞ് കൂടി ഇട്ട് ശരിയാക്കി എടുക്കണേ അല്ലെങ്കിൽ ശർക്കര ഇട്ടാലും മതി നല്ലതാ
അതെ ഞാൻ അങ്ങനെ ഞാ കഴിച്ചിട്ടില്ല കേട്ടോ
ആഹ് കൊറച്ച് എന്താ പറയാ കൊറച്ച് ഒന്ന് കട്ടിയാവും.
പിന്നെ ന്ന ശരിട്ടോ
ആഹ് ശരി ഓക്കെ
അമ്മിട്